എന്തൊക്കെണ്ട് വിശേഷം?
ഹലോ?
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖാണ് കൊഴപ്പൊന്നുല്ല സുഖാണ്.
മക്കൾ മക്കൾ സ്കളി പോയോ?
മക്കളൊക്കെ സ്കൂൾ പോയി, കൊയപ്പോന്നൂല്ല എത്തൊല്ലോ കൊറച്ച് കഴിഞ്ഞ എത്തും കൊറച്ചിട്ട ഏഹ്
മോൻ മോൻ മക്കളെ ഇപ്പ എത്രാം ക്ലാസ്സില മോന് എത്രാം ക്ലാസ്സില ഇപ്പ വലിയ കുട്ടി?
വലിയ കുട്ടി ഏഹ് പന്ത്രണ്ട് കഴിഞ്ഞ്. ഓൻക്ക് ഒന്നും റെഡി ആയിട്ടില്ല, ഒ ഓൻക്ക് അവന്റെ ഒന്നു റെഡിആക്കി മ റ്റാള് രണ്ടാം ക്ലാസ്സ്‌ ഏഹ് ആറാം ക്ലാസ്സില്. ഒരാള് പിന്നെ ചെർത് ഒമ്പം ക്ലാസ്സിലാണ് ഓന് പു തിയ സ്കൂൾളായ ആ ഒരു ഇതൊക്കെണ്ട്, എന്നും പക്ഷെ സ്കൂ ൾക്ക് പോവൂലാന്ന പറയല് എന്നാലും പോവും ഇന്ന വെച്ച കൊയപ്പല്ലാതെങ്ങനെ പോവ്ണ്ട്. എന്നും പറയ് നളെ സ്കൂള്ണ്ടെ പഠിക്കാനെക്ക ഉഷാറ അതൊന്നും കൊഴപ്പല്ല
ആഹ് ട്യൂ ട്യൂഷ ന് എന്തെങ്കിലും ഇണ്ടോ?
ട്യൂഷൻ ഇല്ല ട്യൂഷന് അതെ ട്യൂഷനൊന്നുല്ല. ഇപ്പ കൊടുത്തിട്ടില്ല ലാസ്റ്റ്
ആ
ടൈമിലൊക്കെ നമ്മള് കൊടുക്കലുണ്ട് വെക്കേഷനി അങ്ങനത്തെ ആ ടൈമിലൊക്കെ കൊടുക്കും
ആഹ് ആഹ്
വേറെന്തെക്കെ
പിന്നെ ആഹാരൊക്കെ കൊടുത്തു വിടോ? ആഹ് കഴിച്ചു
അല്ലല്ല അവടെന്നെ വാങ്ങലാണ്. അവിടുന്ന് ആഹ് എന്താ ഇന്നത്തെ ചോറക്ള്ളെ ഇതൊക്കെ
ഇന്ന് മീൻ കറി ഇണ്ടാക്കി അച്ചാർ ഇണ്ടാക്കി.
ആഹ് ആഹ് ആഹ്
അതെ ആഹ് ആഹ് ആഹ് മക്കൾക്കാണെങ്കിൽ കൊടുത്തു വിടണം അത് കാരണം കൊണ്ട് പിന്നെ പിന്നെ രാവിലെ ദോശയൊക്കെ ഒഴിക്കും പിന്നെ ദോശ കൊണ്ടപും ചിലപ്പോ ഇഡലി ആണെങ്കി ഇഡലി കൊണ്ടവും.
ആഹ് ഞങ്ങൾക്കിപ്പൊ കൊടുത്ത് വിടണ്ട ആദ്യക്കെ കൊടുത്ത് വിടലെനി ഇപ്പൊ കൊടുത്ത് വിടലില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല.
ആഹ് വിളിക്കാൻ പോവാണോ ബസില് വെരോ അവിടെ മഴയുണ്ട് ആ അപ്പൊ പിന്നെ വിളിക്കാൻ പോകുന്ന ജോലിയും കുറഞ്ഞോളും
ആഹ് ആഹ്
ആഹ് എനികണീ മോളെ കൊണ്ട് വിടണം വിളിച്ചിട്ട് വരണം.
ആഹ്
അവൾക്കേന്റെ ഡു എന്റെ ജോലിയാ
ആഹ് ആഹ് അങ എങ്ങനെ ഇങ്ങനെ സ്വന്തയിട്ട് അങ്ങനെ വണ്ടിട്ത് പോവേ?
അതെ അതെ അതെ വല്യയ മോള് മാത്രം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരംണ്ട്. അപ്പൊ പിന്നെ അവൾക്ക് ബസ്സ് വരും ഉം ചെറിയ മോളെ ഞാന്
എടുത്തന്നെണോ?
ആഹ് ചെറിയ മോളുടെ ഒരു ഇരുപത് മിനിറ്റ് മതി വലിയ മോളിടെ ഒരു പതിനഞ്ച് കിലോമീറ്റർണ്ട് അപ്പൊ പിന്നെ അത് നമ്മള് ബസ് അറേഞ്ച് ചെയ്യും ആഹ് എന്ത് പറയുന്ന പിള്ളേരെ നേരത്തെ പഠിക്കില്ലായിരുന്നു പഠിക്കില്ലന്നൊക്കെ ചെറിയ കംപ്ലൈന്റ് ഒക്കെണ്ടായിരുന്നു. ഇപ്പ എങ്ങനെ കുഴപ്പല്ലേ പഠിക്കാൻ പ്ലസ്ടുനൊക്കെ എത്ര മാർക്ക് ണ്ട്?
ആഹ് ആഹ് ആര്ക്ക്?
പ്ലസ്ടൂനെത്ര മാർക്ക്ണ്ട്?
മോൾക്ക് കൊഴപ്പല്ല്യാത്ത രൂപത്തി തന്നെ ആദ്യൊക്കെ നല്ല ബാക്ക് ക്കെയ്ഞ്ഞു. പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞേനേശം ആള് പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഓനെന്നെ അറ്റന്റീതിട്ട് അതോണ്ട് പിന്നെ ഓൻക്ക് അ കുഴപ്പല്ല്യാത്ത രൂപത്തിലുള്ള ആള് സയൻസെയ്നിട്ത്തിര്ന്ന്. ആള് മെക്കാനിക് പരമായിട്ട്ള്ളെ അങ്ങനെത്തെരാളാണ്.
ഓഹ് അഅ് ശരി അപ്പൊ ഐ ടി ഐ ടി ലാണോ അഡ്മിഷൻ നോക്കുന്നത്?
ആഹ് അതന്നെ ആഹ് അയിത്തന്നെ ണ് നോക്ക്ണ് എന്താച്ചോന് ഈ എൽ സി ഡിന്നുള്ള ത് ല്ലേ ഇപ്പ ഇപ്പത്തൊക്കെ സ്റ്റേജ് പരിപാടിയൊ ക്കെല്ലേ അതൊക്കെ സെറ്റ്യ്യ്ണ ചെറിയൊരു ത് പഠി ചിര്ക്ക്ണാളന്നെ അതിന്റെ കൂടെ നടക്ക്ണ ആളാണ്.
ആഹ് അഅ് ശെരി നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിക്കാനാണോ പൊറത്തു പോവാനാണോ ഇഷ്ടം. ആഹ് മനസ്സില് മനസ്സില ഡെക്കറേഷൻ. അയ്യോ ആഹ് ആഹ് അതൊക്കെ ചെയ്യില്ലേ ആഹ്
വൾബിന്റെ ഇതിന്റെ എക്കെ
ബൾനറും ആഹ് മൽസിലായ് മൻസിലായ് ആഹ് ഒ പിന്നെ വേറെന്താണ് വിസേഷം അപ്പൊ സയൻസ് എട്ക്കാനാണോ ഉദ്ദേശിച്ചിരിക്ക്ണേ സയൻസാണോ എട്
ആഹ് സയൻസെന്നേണ് ആഹ് കൊറച്ച് പൈസ ഇമ്മള് കെ ട്ടണം പക്ഷെ ഇമ്മളെ അത്രെ സാമ്പത്തികം നോക്കാണെങ്കി അത് ഇല്ല്യ പക്ഷെ ഓന്റേക്കെ കൊർച്ച് ഇണ്ട് അപ്പൊഓനത് അങ്ങനെല്ല പത്താം ക്ലാസ് മുതലേ അവനേം ഞാന് അങ്ങൻത്തൊര് ഇതിന്
വേറെ ഇതിന്
നു വിട്ടീന്ന് ഇപ്പ ഈ പഠിപ്പിച്ചത് ആര തായെ ഇള്ളാേര് ഇവടെ ഇണ്ടായ്ന്ന് മോൻക്കയ്നോട് താല്പ പര്യം ഇണ്ടായിന്ന് അപ്പൊ അമ്മക്ക് അങ്ങത്തൊര് ഇത് കിട്ടിയപ്പള് ഞാനങ്ങനെ വിട്ടീന്നു പത്താം ക്ലാസ് മുതലേ ഓനങ്ങനെ വിടീന്നു പിന്നെ ആ ഒര് ഇതീതന്നെ ഓന് പോയി പിന്നെ ഹ് നമ്മള് കൊട്
ആരെങ്കിലും ഏറ്റെട്ത്ത് ചെയ്യുന്നതാണോ മോനെയ് മോന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതാണോ
ആഹ് മോന്റതാ മോന് എന്റെ ഉം കുടുംബത്തില് എന്റെഇമ്മാന്റെ ജേസ്ട്ടത്തിന്റെ മോന് ഇതിന്റെ ഈയൊര് ഇതിലാണ് പന്തൽന്റെ ഇതിലാണ് പന്തൽ വർക്കിന്റെക്കെ അപ്പൊ ആഹ് അപ്പയ്ലെ കൂട്ടത്തില് അങ്ങനെ പോയി പിന്നെ വേ ഈ സ്കൂൾ പൂട്ട് രണ്ടു മാസ്ത്തെ പൂട്ട് ഇണ്ടായ്നിലെ
ആഹ് ഹ ഹ ഹ
അപ്പൊ അതിന്റെ പിന്നാലെ ഇങ്ങനെ നിന്ന്ട്ട് അപ്പൊ പിന്നയ്ക്കോട്ടെ കു മക്കൾക്ക് പഠി ക്കാനും അതന്നെന്താ നല്ലത് ഓൽക്കിഷ്ടും അതെന്നേണ്
അതെ ഓഹ് അത് ശരി
തുടർന്ന് മ് പന്ത്രണ്ട് കെയിഞ്ഞൈനേശം ഇള്ളെ തുടർന്ന്ള്ള പഠ പഠനം മ ഓൻക്ക് വാണ്ട എഹ് ആഹ് കേരളത്ത്ത്തെ കൊചി കൊയ്ലാണ്ടി അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് ദൂരെ ദൂരെ സ്ഥലങ്ങള് പോവും പക്ഷെ കുട്ടി ഇവടെ എത്തും ഓലെന്നെ കൊണ്ടാെയോരെന്നെ തിര്ച്ച് കൊട്ന്നാക്കി തെരും ഓലെ വണ്ടീതന്നെ പോക്കും വെരവൊക്കെ ഓലെന്നെ കൊണ്ടോവല ഇന്നെന്താ രാത്രിയിൽ ഇള്ള പരിവാടികൾക്കൊന്നും പോവൂല അത് കെയ്യോളം നേരം വെള്ക്കും പക്ഷേ ഓന് പറയ്ണ് ഞാൻ ഒറങ്ങല്ണ്ട് ഞാനതൊക്കെ സെ റ്റീതൊട്ത്ത്ങ്ങാണ്ട് ഞാൻ ഒന്ന് കെട്ന്നൊറങ്ങല്ണ്ട്ന്ന് പറയും ചെൽപ്പം ചെല ദിവസം ഇപ്പളൊക്കെ പോയാ മൂന്ന് ദിവസൊക്കെ കെയിഞ്ഞിട്ടാവും വെരാ
ആഹ് അത് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് അത് തിരിച്ച് അതേപോലെ എർ ഹ് എട് ക്കണ്ടേ അതിനെക്കെ നിക്കുവായിരിക്കും ഇത് എല്ലാം ഇങ്ങ് ദൂരെ ആവുമ്പഴേ
ഉം
ഉം
അങ്ങനെക്കെ പിന്നെ വേറെ വീട്ടിൽ
ഉം വീട്ടില് എല്ലാ എല്ലാ വീട്ടില് ഇല്ലല്ല ഞങ്ങള് ഞങ്ങള് ഇരിക്ക്ന്നത് ജോലി സ്ഥൽത്താ ഞങ്ങളെ വീട് ഉം വീട്ടില് അമ്മ അച്ഛൻ അച്ഛന്റെ ഒരു പെങ്ങള് അങ്ങനെ കൂട്ടു കുടുംബായിരുന്നു ഞങ്ങളേത് ഞങ്ങള് ഇപ്പ അത്
ഇപ്പൊ വാടകേണോ അല്ലെങ്കി ഇതില് ഇങ്ങനെ ആഹ് സ്വന്തായിറ്റ് ആഹ്
ഗവർമെന്റ്
ആഹ് ഗവൺ മെന്റില് ഇപ്പങ്ങക്ക് ഇപ്പ നിങ്ങക്ക് ഡ്യൂട്ടി ഇല്ലേ ആ ഇപ്പോ നിങ്ങൾക്കില്ലേ
എനിക്ക് അതാ പറഞ്ഞത് എനിക്കൊരു എനിക്ക് അതാ ജോലിയില്ല കുട്ടികളെ കൊണ്ടു വിട കൊണ്ടാക്ക വര ടി വി കാണാ ഫുഡ് കഴിക്ക ഉറങ്ങാ
ഇങ്ങളെ കുട്ട്യേളെ പടിപ്പിക്കൂല അതെന്നെ ജോലി നമ്മുക്ക് നമ്മടെ വീട്ടത്തെ ജോലിയന്നെ
കുട്ടികളായത് കാരണം കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും പെൺകുട്ടികളാകുമ്പോ അവരത് ഒരു നാല് വർഷം കഴിയുമ്പോ അയച്ചു വിടണം അപ്പോഴാ നമുക്ക് ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മള് ഒന്നുവെല്ലാണ്ടാവുന്നത് ആ സമയത്തായിരിക്കും ജോലി ജോലിക്ക് പോവാതെക്കെ ഇരുന്നതിന്റെ ബുദ്ധിമുട്ട് പിന്നെ കഴിച്ചോ ഭക്ഷണൊക്കെ കഴിച്ചോ
അത് കറക്റ്റാ ഉം
ഭക്ഷണം കഴിച്ചോ ഭക്ഷണം എല്ലാം കഴിച്ചോ
എനിക്ക് ഇങ്ങക്ക് പെൺകുട്ട്യേള് ഇല്ല്യാന്ന്ള്ളെ ആൺകുട്ടി ഇല്യാന്ന്ള്ളെ എനിക്ക് പെൺകുട്ട്യേള് ഇല്യാന്ന്ള്ളെ
ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ആൺകുട്ടികൾ വേണെന്ന്
അതേ സാമ്പാറ്
അതെയ
കേക്കണില്ലേ
എന്താ ഈ നെറ്റിന്റെ പ്രശ്ണണ്ടോ അവിടെ സൗണ്ടക്കെ വിട്ട് വിട്ട് കേൾക്കുന്നത് പറഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്
പ്രശ്നുണ്ട് ചെറിയൊരു മിസ്റ്റയ്ക്ക്‌ ഉണ്ട് അത്
ആഹ് കറക്റ്റ് നെറ്റിന്റെ അവിടെ നോക്ക്ന്നോ
ഏഹ്
പ്രോബ്ലം ഇല്ല വൈഫൈ ഉള്ളത് കരണം കൊണ്ട് എനിക്ക് പ്രോബ്ലംസ് വരാറില്ല
ആഹ് വേറെ
എത്ര മണിക്ക് വരും ഭർത്താവ്
ഭർത്താവിപ്പം വന്നേ ഉച്ചക്ക് എന്നും ചോറ് വയ്ക്കാൻ വരും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങും എന്നിട്ട് എണീച്ച് പോകും നേരത്തെ പോണതാണ് ഡ്രൈവറായി പോവല്ലേ
ആഹ് ആഹ്
അപ്പൊ നേരത്തെ പോകും അപ്പൊ വന്നിപ്പോ കെടന്ന് കൊറച്ചു നേരം കിടന്നെ ഉറങ്ങി നീച്ചു പോയി ഇന്നൊരു പരിപാടി ഉണ്ടായി ആൾക്ക് വീട് ഇരിക്കലിൽ പരിപാടി അപ്പം അതിന് അവിടെ പൊയിറ്റ് ചോറൊക്കെ വെയ്ച്ച് പോന്നതാണ്
ഓഹ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കേ
അല്ലാ അവിടെ പോയിട്ട് വേയിച്ചു പോന്നതാണ് നമ്മ ക്കല്ല അവർക്കുണ്ടായിരുന്നു. അവരെ കൂട്ടുകാരന്റെ ഇക്കാന്റെ കു ട്ടുക്കാരന്റെ ഉം. ആ പരിപാടിക്ക് പോയി അപ്പൊ ഞാൻ ഉം എന്നോട് പറഞ്ഞി ഇജ് വേടിച്ചോ എന്നെ കാത്തി നടക്കുന്ന പരിപാടി ഉണ്ട് ഇപ്പോ വന്നു പോയി ആള് മഴ നല്ല എന്റെ മഹന്റെ കാറുണ്ടായി അപ്പൊ അപ്പൊ അത് അത് മഴ വരുമ്പോത്തിന് ആൾക്ക് കടേക്കന്നെ തിരിച്ചെത്തണം. വന്നേച്ച് പോ
അത് ശരി. ഈ മഴ മഴ മഴ കാരണം കൊണ്ട്- പനിയും പ്രശ്നങ്ങളൊക്കെയാ ഇപ്പൊ.
ആഹ് നിങ്ങൾ നിങ്ങടെ അവിടൊക്കെണ്ടായിരുന്നോ ഇവടൊക്കെ ഈ വയറൽ പനി
ആഹ് ആഹ് ഞങ്ങളുടെ ഫാ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വന്നു. എനിക്കിപ്പഴും മാറിയിട്ടില്ല ചൊമയുണ്ട്. -
ണ്ണിന്റെ അസുഖം കണ്ണിന്റെ അസുഖം ഒക്കെ ഉണ്ടോആ ബാത്ത്
ഇല്ലല്ല ഇല്ല ഇവിടെന്നും അങ്ങനത്തെ പ്രശ്നന്നുല്ല. ചുമയും പനിയും കാരണം സ്കൂള് തുറന്ന
ഉം എല്ലാർക്കും ണ്ടായിനി. എല്ലാർക്കും ജലദോഷം പനിയൊക്കയിട്ട് എന്ത് തെരക്കോയ് ഹോസ്പിറ്റല്ക്കോയപ്പോ എന്തൊരു തെരക്ക പ്പ എന്താ സീസണാ- ഇതിന്റെ ടൈംമായിറ്റാണ് എല്ലാർ ഉം എല്ലാരും ഒരുപോലെ പന്ച്ചിട്ട് സ്കൂളിൾന്ന് ഞാൻ ന്റെ മോനൊക്കെ സ്കൂൾ ന്ന് വിളിച്ച്കൊണ്ടോയിട്ട് കാണിച്ച് ഇപ്പോ ടീച്ചർപർഞ്ഞിന്ന് ന്നട്ട് ഇനി ഇങ്ങട്ട് വിടര്ത് കൊറച്ച് ദിവസത്തിന് ന്നർഞ്ഞീണ് കുട്ടികളാണെങ്കി ഇപ്പൊ നല്ല പോയി മ മയ മഴ കാരണെ വെള്ളം നെറഞ്ഞ് നിക്കണ കാരണം നല്ല നീന്തികുളിക്കും.
അത് ശരി
അപ്പൊ പിന്നെ ഓല്ക്ക് പനി പിടിക്കാം എന്നാലും ഒരു വിധമൊന്നും ഓൽക്ക് ഏൽക്കല്ലില്ലാ ട്ടാവും നല്ല നീന്താണെങ്കി നീന്തിക്കോട്ടെ എന്നുള്ളതിലന്നെ നമ്മൾ വിടല്. പക്ഷെ പേടിയാണ് കുട്ട്യാളൊക്കെ കൂടാകുമ്പോ ഒരാൾ ഒരാളെ മുക്കി താത്തോന്നുള്ള പേടിണ്ട്. ഒരാളെ മേത്ത്ക്ക് ഒരാൾ ചാടി ട്ന്നുള്ളപേടിയൊക്കെയാണ്. നല്ലതല്ലേ നീന്തക്കം പഠിക്കല്ന്നുള്ള ദിൽ നമ്മൾ വിടുന്നതാണ്.
നീന്തൽ പഠിക്കിന്ന്ണ്ടോ
ഏഹ് ല്ലാ അവരൊക്കെ ചെറുപ്പത്ത് തന്നെ പട്ച്ചിക്ക്ണ്. നമ്മളെ കുടുംബത്തില് ഒരു ഇത്ണ്ട് നമ്മളെ മ്മാന്റെ വീട്ടിതന്നെ ഒരു കൊളം ണ്ട്. ഞങ്ങള്ന്നെ എല്ലാരും കൂടെ ഇതേപോലെ ഉം ദൂരെണ് ന്നാലും നമ്മള് ഫ്രീള്ള ഒരു ദിവസം ആണങ്ങൾക്കും ലീവുള്ള ദിവസം നമ്മള് എല്ലാ സാധനൊക്കെ ആയിട്ട് വണ്ടിയിലാക്കിയിട്ട് പോവും. തിരുമ്പാള്ളതും സോപ്പും സാബൂനും എല്ലാം മോതലായിട്ട് കുട്ട്യാൾ ഒക്കയിട്ട് പോവും. അവർക്ക് കുട്ട്യാൾക്കൊക്കെ എന്തെലൊക്കെ ട്ടെട്ത്തിട്ടൊക്കെ കുട്ട്യാളെ നീന്തിക്കാടും നമ്മള് കൂടെ നിക്കും. അങ്ങനെ പഠിപ്പിച്ചിക്ക്ണ് ചെറുപ്പത്തിൽ തന്നെ.
ഉം പനിയൊക്കെ സൂക്ഷിക്ക്ട്ടോ. ഉം ഇനി ഒരു ദിവസം ഞാൻ വിളിക്കാം
തലവേദന വന്നാ പിന്നെ പോക്ക വടൊക്കെ ചെലോർക്ക്പ്പം വന്നിട്ട് അടുത്ള്ള വീട്കൾക്കൊക്കെ വന്നിട്ട് അവർക്കൊന്നു മാറാഞ്ഞിട്ട് ഇന്ക്ക് വന്നിട്ടില്യട്ടോ എന്റെ മോൻക്ക് ണ്ടായിനി ഇവടെ ഇക്കാന്റെ അനിയന്റെ പെണ്ണ്ങ്ങ ക്കും കുട്ട്യാൾക്കൊക്കെണ്ടായിന്നു എല്ലാർക്കുണ്ടായി
ആഹ് ന്ന് എന്നാ ശരിട്ടാ കുട്ടി വരാനായി ശരിയെന്ന ആ ശരി ശരി ഉം